നമസ്കാരം
നമസ്കാരം
എന്തൊക്കെയണ്ട് വിശേഷം
നല്ല വിശേഷം
എന്താണ് ഭക്ഷണൊക്കെ കഴിച്ചോ
ഓ ബസനൊക്കെ കഴച്ച
കിടക്കാനായോ
ഇല്ല കിടക്കാൻ ആയിട്ടില്ല
കുറച്ചു കഴിയും ഉം പിന്നെന്താണ് സ്കൂളൊക്കെ അവധിക്കാലൊക്കെ കഴിയാറായില്ലേ
ഹ അവധിക്കാല കഴിയാറായി
സാധനങ്ങളൊക്കെ വാങ്ങിയോ സ്കൂള് തുറക്കുന്നതിന് മുന്നോടിയായിട്ട്
ആഹ് അതൊക്കൊ വാങ്ങി
കുട്ടികൾക്ക് ബാഗ് ബുക്ക ഒക്കെ വാങ്ങിയോ എങ്ങനെ ഉണ്ടായിരുന്നുഈ ഒരു കഴിഞ്ഞ അവധിക്കാലം
ഉം കുഴപ്പമില്ലാതെ ഇല്ലാണ്ട് പോയി വല്യ ഇതന്നു
ബുദ്ധിമുട്ടൊന്നുല്ലാതെ കഴിഞ്ഞോ എങ്ങട്ടെങ്കിലും യാത്രയൊക്കെ പോയിരുന്നോ
ഇല്ല യാത്രൊന്നും പോയില്ല അവിടെ വീട്ടില് ആൾക്ക് സുഖല്ലാത്ത കൊണ്ടായിട്ട് പോയിട്ടൊന്നുമില്ല
അതെന്തേ വീട്ടിലെന്തേ
അത് വീട്ടില വെല്ലമ്മക്ക് സുഖല്ലാത്തൊണ്ട്
ഓ ഓ എന്താണസുഖം
കേൻ--സറാണ്
ഓ എന്താണെന്നിട്ടിപ്പോ എവിടെ കാണി കാണിക്കുന്നക്കല്ലേ
ആ ക ഓ കാണിക്ക്ണൊക്കെണ്ട്
ആ അതിനെന്താ തെറാപ്പിയാണോ ചെയ്യാറ്
അല്ല ആ റേഡിയേഷൻ ചെയ്
റേഡിയേഷൻ ചെയ്യാറാണോ ഓ ഉം മാറ്റമുണ്ടോ ഇപ്പോ
ആ, കൊറവുണ്ട് ആദ്യം സർജറി ചെയ്യണം എന്നി ട്ടാണ് പിന്നെ റേഡിയേശൻ കൊടുക്കുള്ളൂ.
ഓ സർജറിക്ക് ഉള്ളതൊക്കെ ഉണ്ടോ? സ്റ്റാർട്ടിംഗാണോ?
ആ സ്റ്റാർട്ടിങ് ആണ്, അപ്പൊ ഫസ്റ്റന്നെ സർജറി ചെയ്ത് ഒയിവാക്കിയാല് പിന്നെ ബുദ്ധി' '
ആ ആ അപ്പൊ എങ്ങനെ ഇത് പാരമ്പര്യായിട്ടുള്ളതാണോ? അതോ?
അല്ല, മറ്റേ പുകയില ഉപയിച്ചോണ്ട്ള്ള ഇതായിരിക്കാം. പുകയില ഉപയോഗിക്കേണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു, ഇപ്പല്ല ആദ്യം ഉപയോഗിച്ചിരുന്നു.
ആ ആആ ആ അതൊന്നും മുമ്പത്തതൊക്കെ ഭ അത് കേടാണല്ലോ ശ ശരീരത്തിന്. ഉം-ഉം-നല്ലോണം ഉപയോഗിക്കാറുണ്ടായിരുന്നോ?
ആ, ആദ്യക്കെ നല്ല ഉപയോഗിക്കാറുണ്ടായിരുന്നു. വെ വെറ്റിലിം, പൊലെം ' ' ഒരു പുകയിലക്കെയിട്ട്, നല്ലത് തന്നെ, ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതിന്റെ എഫക്റ്റ് ആയിരിക്കാം, ഇവിടെ കവിളാണ് വന്നത്, അപ്പൊ അതന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ.
ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളാണല്ലോ. കാലാവസ്ഥ മാറ്റം കൊണ്ടും.
ഉം-ഉം-ഇപ്പൊ പൊതുവേ അസുഖങ്ങൾ മാത്രേള്ളൂ.
ഉം, ഭക്ഷണരീതി കൊണ്ടാണോ അതോ ഇഞ്ഞ് കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ടാണോ, നമ്മളെ ജീവിത ശൈലിയിലുള്ള മാറ്റം കൊണ്ടാ ണോന്നറിയില്ലല്ലോ എല്ലാവർക്കും അസുഖങ്ങളാണ്. ഇപ്പോ കാരണമെന്നുമില്ല പെട്ടെന്ന്, ഓരോര്ത്ത വയസ്സാവതോന്നും വേണ്ട, പെട്ടെന്നാണ് അസുഖങ്ങളൊക്കെ വരുന്നത്.
ആ ആ
നമ്മളെ ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം.
രോഗത്തിന് കാരണം ഉം.
ഉം, മുമ്പൊന്നും മുമ്പൊന്നും ഇത്ര അസുഖങ്ങളൊന്നുല്ലായിനു. പണ്ട് കാലത്തൊന്നും ഇത്ര അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാ യിരുന്നു.
എല്ലാ അസുഖങ്ങളും ഇപ്പം നല്ലണ്ട്, നമ്മുടെ ഫുഡ് രീതിയും,
ആഹ.
ഫുഡാണ് കഴിക്കുന്ന.
ഉം... ഭക്ഷണ രീതിയിൽ മാറ്റം വന്നപ്പോ,
ഉം...
അസുഖങ്ങളും കൂടി, ഇപ്പൊ വീട്ടിൽ ഭക്ഷ ഭക്ഷണം ഉണ്ടാക്കല് കുറവാണല്ലോ, ഇപ്പോ എല്ലാവർക്കും പുറത്തുന്ന് ഫുഡ്കഴിക്കണതാണല്ലോ താല്പര്യം.
ആഹ്... അതേ, പുറത്ത്ത്തെ ഫുഡാ എല്ലാവർക്കും ഇൻട്രസ്റ്റ് കൂടുതൽ.
ഉം... എന്തെങ്കിലും ഒരു ഫങ്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് പുറത്തുന്ന് വാങ്ങാന്നുള്ള ചിന്തയാണല്ലോ ഇപ്പ എല്ലാവർക്കും.
ആഹ്... എല്ലാവർക്കും നമ്മൾക്കടുക്കാം നമ്മളും അങ്ങനെയാണ്. ആരെങ്കില് വന്നാല് വേഗം പൊറത്തുന്ന് വാങ്ങാന്നുള്ള,
ആഹ-ആഹ - പെട്ടെന്ന് നമ്മുക്ക് വീട്ടിലുണ്ടാക്കാനും ബുദ്ധിമുട്ടാണ്
ആഹ്
സാധനങ്ങള് ഉണ്ടാവൂല്ല അപ്പൊപിന്നെ നമ്മള് ഏറ്റവും എളുപ്പം പുറത്തുന്ന് വാങ്ങ ന്നുള്ള ഒരു ഓപ്ഷൻ ആണുള്ളത് ഉം ഉം
നമ്മള് വാങ്ങാതെ നിക്കയാണ് ശരിക്കും വേണ്ടിയത് പക്ഷെ എല്ലാരും വാങ്ങി പോവുവയാണ് ആ രുചിയിൽ ഞമ്മള് എല്ലാരും അഡിക്റ്റഡ് ആണ്
ആഹ് ആഹ് പെട്ടന്നൊക്കെ അസുഖങ്ങൾ വരുന്നു ഓരോരുത്തർക്ക് ഇപ്പ കാരണല്ലാതെ സ്ട്രോക്കും കാര്യങ്ങളൊക്കെ വരിയാണല്ലോ മരണ നിരക്കും കൂടിയിട്ടുണ്ടല്ലോ
ആഹ്
പെട്ടെന്ന് പെട്ടെന്ന് ഞങ്ങളെ കുടുംബത്തില ഒരാൾക്കും അങ്ങനെയാണ് പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് സ്ട്രോക്ക് വന്നിട്ട് ഒരു ഭാഗം കുഴഞ്ഞക്കീൻ
ഓ
ശരീരത്തിന്റെ ഒരു ഭാഗം കുഴഞ്ഞോട്ട് കയ്യും കാലൊക്കെ അനക്കാൻ കഴിയാതെ അങ്ങന ആയിരുന്നു പറ്റേ പറ്റേ സീരിയസ് ആയിരുന്നു പിന്നെ ഏതായാലും നമ്മള് എല്ലാത്തിനും ഇപ്പൊ തെറാപ്പി ആണല്ലോ നമ്മളെ എക്സർസൈസ് ആണല്ലോ ഇപ്പ എല്ലാം മാറ്റിയെടുക്ക ഇപ്പൊ നല്ലോണം ആഹ് ആഹ് ആ ഫിസിയോതെറാപ്പി നല്ലോണ്ണം ചെയ്ത് കൈയ്യിനും കാലിനൊക്കെ നല്ലോണ്ണം ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തിട്ട് ഇപ്പോ സുഖമായി ഇപ്പോ കൊഴപ്പൊന്നുമില്ലാത അങ്ങനെ നടക്കലൊക്കെ തുടങ്ങി
ഓ
ഉം പിന്നെ ഷുഗർണ്ട് മറ്റേ ര്യമായിട്ടുള്ള അസുഖങ്ങളാണല്ലോ ഷുഗർ പ്രഷർ കൊളസ്ട്രോള് എന്നൊക്കെ പറയുന്നത്
ഷുഗർ ഇപ ജനറ്റിക്കൽ രോഗായിട്ടുണ്ടാവും പാരമ്പര്യമായിട്ടുണ്ടാവും
ഓ ഷുഗർ പാരമ്പര്യയിട്ട്ണ്ടാവും ഷുഗറും പ്രഷറും ഒക്കെ പാരമ്പര്യ ആഹ് ആഹ് ഉം നമ്മള് മുന്നേ ക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ഉണ്ടാവുന്ന് ഉറപ്പ് കുഴപ്പല്ല എല്ലാവർക്കും ഉണ്ടായിക്കോളണംമന്നുമില്ല പക്ഷെ ഉണ്ടവാന് ചാൻസ് ഏറ്റവും കൂടുതലാണ് പാരമ്പര്യമായിട്ട് ഉണ്ടവാൻ ചാൻസ് കൂടുതലാണ് എന്നാലും നമ്മള് കൺണ്ട്രോൾ ചെയ്താല് നമ്മളെ ഇതുപോലെ ഇരിക്കും ഉം ഉം ഉം നമ്മള് ഭക്ഷണരീതിയിലും നമ്മളെ ആരോഗ്യത്തിന് നമ്മള് ശ്രദ്ധിച്ചാല് നമുക്ക് അതിന്
അയി ല്ലെന്താ ഭക്ഷണ രീതി എന്താ ശ്രദ്ധിക്കാള്ള്
ഷുഗർ ഇതൊക്കെ വരുമ്പോ അധികം മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴി ക്കാതിരിക്ക പിന്നെ ഈ കഞ്ഞി പൂള പിന്നെ അങ്ങനെ അങ്ങനെയുള്ളതിലൊക്കെ മധുരക്കിഴങ്ങ് അതിലൊക്കെ ഷുഗർ ഏറ്റവും കൂടുതലാണ് അങ്ങനെ നമ്മള് ചോറാണ് മെയിൻ ഷുഗർ ആര് ചോറ് ഒഴിവാക്കയാണ് നല്ലത്സാധാ നമ്മള് അരി ഭക്ഷണങ്ങള് ഏറ്റവും കഴിക്കാതിരിക്കുന്നതാണ് ബെറ്ററ് അവർക്ക് ഏറ്റവും നല്ലത് മറ്റേ ചപ്പാ ഇതാണ് ചപ്പാത്തി ഗോതമ്പാണ് ഗോതമ്പ് നുർക്ക് ഗോതമ്പ് അതുകൊണ്ടുള്ള ഭക്ഷണങ്ങളാണ് ഏറ്റവും നല്ലത്
കഞ്ഞിയാക്കിയിട്ടോഗോതമ്പ്നുറുക്ക് ഉപ്പുമാവ് പോലെയോ അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കി പിന്നെ നമ്മളെ ചാമരി എന്നിട്ട് ഒരു അരിയുണ്ട്
ആ ആ
ആ അതൊരു നല്ല ഓപ്ഷനാണ് ഷുഗറൊക്കെ ഉള്ളവർക്ക്
ആ
ആ ഷുഗർ പെട്ടെന്ന് മാ ഷു ഷുഗർ അധികം കൂടാതിരിക്കാനും പെട്ടെന്നൊക്കെ ഷുഗറിനൊരു മാറ്റം വരാനൊക്കെ ത്തെ നല്ലതാണ്ങ്ങളെ ആ നിങ്ങൾക്ക് അങ്ങനെ പാരമ്പര്യ അവിടെ ആർക്കുല്ലല്ലോ ഷുഗർ ഒന്നും
അല്ല അല്ല സുഖറ് ഒന്നും ആർക്കുല്ല
ഉം അതൊക്കെ ഷുഗറൊക്കെ ഉണ്ടായാൽ പിന്നെഷുഗർ ഏറ്റവും കൂടിയ പിന്നെ ഇൻസുലിൻ വെക്കുക അതൊക്കെ നല്ല ബുദ്ധി ബുദ്ധിമുട്ടുള്ള ഇൻസുലിൻ ഒക്കെ വെച്ച് തുടങ്ങിയാ പിന്നെ നിർത്താനും കഴിയില്ല
ആ ആ
സ്ഥിരമായിട്ട് വെക്കേണ്ടിവരും
ഓ
അത് ബുദ്ധിമു
ഫുഡ് എല്ലോ കൺട്രോൾ യ്യണം ല്ലേ
ആ ആ ഫുഡ് നല്ലോണം കണ്ട ആ ഷുഗർ കട്ട് നല്ലോണ്ണം വേണം
ഉം ഉം
നമ്മളെ ഞമ്മളെ ഭക്ഷണ രീതി നമ്മള ആരോഗ്യവും നമ്മൾ സംരക്ഷി
ഉം ഉം
നിങ്ങ ങ്ങനെ ഭക്ഷണൊക്കെ കണ്ട്ടോൾ ചെയ്യുന്ന കൂട്ടത്തിലാണോ
ഇല്ലല്ല ഭക്ഷണത്തിലൊന്നും കൺട്രോളൊന്നുല്ല
ആഹ കൊറച്ചൊക്കെ കണ്ട്ട്രോള് കൊണ്ട് വരാം
ഉം ഉം
നമ്മള ഇപ്പോ ശ്രദ്ധിച്ചാല് നമ്മുക്ക് ഭാവിയിലേക്ക് അതൊരു ഇതാണ്
ഉം ഉ നല്ല കാര്യാണ് ഭാവിക്ക്
ഒരു ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞു പോകാന് ഏറ്റവും നല്ലത് അതാണ്. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളെ ഭക്ഷണത്തില് ന അമിതമായി കഴിക്കാതെ കുറച്ച് കഴി അധികം മധുരമുള്ള ഭക്ഷണങ്ങളൊന്നും ഓവറായിട്ട് കഴിക്കാതിരിക്കുക. ന്നല് ആ പിന്നെ സമയത്ത് കഴിക്ക, കൃത്യ സമയത്ത് കഴിക്ക. പിന്നെ നമ്മള് കഴിക്കണ ഭക്ഷണത്തില് ഏറ്റവും കൂടുതൽ ധാന്യങ്ങളും. ഇലക്കറികള്, പച്ചക്കറികള് എന്നിവ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക.
ഉം
അങ്ങനെ അങ്ങനെ ഓരോരോ... കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നമ്മൾ പിന്നെ... എന്നും എക്സസൈസ് ചെയ്യാ ഒരു മണിക്കൂറെങ്കിലും ദിവസവും എക്സസൈസ് ചെയ്യ
ആഹ ആഹ.
ആം എങ്ങനെ..
എക്സൈസ് ചെയ്യാലെ
ആഹ ആഹ.. നടക്ക മ്മള്പ്പോ... അമ്മള് വീട്ടുപണി.... അമ്മള് സ്ത്രീകൾ. വീട്ടുപണി തന്നെ..... കൊറേണ്ടാകും എന്നാലും അതിന് പുറമെ. ഒരു രാവിലെ ക്കെ അരമണിക്കൂറെങ്കിലും അമ്മളോന്ന് കുറചേരം നടന്നൊക്കെ ചെയ്താല് അമ്മളെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാം.
ആഹ
ഉം ഉ